ആ ആ
രണ്ടാള് ഇതുവരേം കണ്ടിട്ടില്ലേന്ന്? മാര്യേജ് കഴിക്ക്മ്പളാ ആദ്യായിട്ട് കാണണത്?
ആ ഞങ്ങള് ഏകദേശം അടുത്തൊക്കെയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഏകദേശം പത്ത് വയസ്സിന്റെ ഡിഫറൻസ്ണ്ട് ആ
ആഹ് ഞാനും ഒരു പത്ത് വയസ്സിന്റെ ഇത് ആളായിട്ട്
ആഹ് അപ്പൊ ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ലടീ ചെലപ്പ പിന്നെ ചെറുപ്പത്തില് കാണാൻ സാധ്യതണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് ഓർമ്മില്ല
ആഹ് ശെരിയാണ്. ഞങ്ങളത് പിന്നെ ലവ് മാര്യേജ് ആയത്കൊണ്ട്. എന്നെ കണ്ടിട്ടുണ്ട് അതും ചെറുപ്പത്തില് നമുക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ
ആ ലവ് മാരേജ് അപ്പൊ അടുത്തന്നെയാണോ?
കുടുംബത്തീക്കന്നെ
ആ അപ്പൊ സുഖായീല്ലേ
പരമസുഖാണ് വേണ്ടിയില്ലായിരുന്നൂന്ന് തോന്നി പിന്നെ മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ ഒരൊറ്റ പോക്കാ. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കയാറഞ്ഞാരി
മണിക്കു രണ്ട് കുട്ടികളും ആയില്ലേ ഇനി അത് പറഞ്ഞിട്ടും കാര്യമില്ല
ഇഞൊന്നും പറഞ്ഞിട്ട് കാര്യല്ല
അതെ അത്രേള്ളൂ അതാ ഞാൻ പറഞ്ഞേ ഇപ്പത്തെ കുട്ടികൾ ആ കാര്യത്തിലൊക്കെ ഭാഗ്യവ വതികളാണ് കാരണം എന്തെങ്കിലും അഫെയറെക്കൊണ്ടെ ധൈര്യമായിട്ട് വീട്ടി തുറന്ന് പറയാം
ശരിയാ
ആ അതൊക്കെ ഞമ്മള് കാലം കണ്ണിലും കണ്ണിലും നോക്കിയിരുന്നു കാലം കഴിച്ചു
എന്തോ ഒരു നഷ്ടത്തിന്റെ ഒരു വേദന ഞാൻ മനസ്സിലാക്കുന്നു
നഷ്ടത്തിന്റെ വേദനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പ അത്രൊന്നും ഫീൽ ചെയ്യുന്നില്ല
നോക്കാണെങ്കി എല്ലാം നഷ്ടം തന്നെയാണ്
അതെ പിന്നെ ഏതാ ഇത് പറഞ്ഞ പോലെ ഞമ്മക്ക് വിധിച്ചതാണെങ്കി ഞമ്മക്ക് കിട്ടും പാറി പോണത് ഞമ്മൾക്കല്ലാതല്ലേ എന്നമാതിരി നഷ്ടപ്പെട്ടതൊന്നും ഞമ്മല്ലാതാവുല
അതന്നെ പിന്നെ ഒരു ഒഴുക്കിന അങ്ങ ജീവിക്കാത്ര തന്നെ ഉള്ളു അതെന്നെ ഉം എന്ത് എന്നിട്ടും മാരേജ് കഴിഞ്ഞ് എങ്ങനെയൊക്കെ പോണം ആൾക്കാരുണ്ട് അതൊക്കെ ഒരു അത്ഭുതമല്ലേ കാണംമ്പോളും കേ
സത്യന്ന എങ്ങനെയാണ് ഒരു മനസ്സ്
അ ശരിയാണ് നമുക്ക് നമ്മള ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ മുഖം ഒയിക്കോട്ടെ ഓക്കെ മക്കള മുഖം നോക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാാനും എടുക്കാനാ തണ അതുപോലും ചെയ്യാത്ത എത്ര ആൾക്കാരുണ്ട്
വീട്ടുകാരടുത്ത്ന്നൊക്കെ പലതും അനുഭവിച്ചിട്ടും ചില ആളൊക്കെ കുടിച്ച് നിക്കുന്ന പോലെ കുട്ടികളെ കരുതിടെ ആവും അങ്ങ ല്ലോടത്താാണ് കുട്ടികളെ പോലും മനസ്സിൽ ചിത്തിക്കാത്ത ഉം ചിത്തിക്കാത്ത ഓക്കേ ഇട്ടേറിഞ്ഞേ പോണത്
പിന്നെന്താ ഇപ്പൊ ഒരുപാട് വർഷായിട്ട് ഇപ്പൊ കേൾക്കണ എന്തൂര കേൾക്കണില്ലേ നമ്മള് നമ്മളെ കാര്യം മ മറ്റുള്ളവരോട് പറുമ്പോ എയ്യേ അങനെയൊന്നുല്ല ആ വീട്ടിൽ കണ്ട അങ്ങനെയൊന്നും തോന്നൂല്ലന്ന് പറയും പക്ഷെ അതിന്റെ ഉള്ളിൽ നടക്കണ നമുക്കല്ലാം അറിയുള്ളൂ
ഉം
പ്രശ്നം മുഴുവനും വന്ന കേയറിയ മ ക്കളാവും എന്നിട്ടാ ആത്മഹത്യ ചെയ്യണത് ഒരേന്നെ ആവും
പുറത്തെന്നെ കാണുന്നവർക്ക് നല്ല സന്തുഷ്ട കുടുംബാണ്
അതാണ്
അകത്തുള്ളത് അവടെ ജീവികുന്നവർക്കെയല്ലേ അറിയുള്ളൂ
ആ പിന്നെ പ്രയായ ആൾക്കാര അവരൊന്നും ചെയ്യില്ല പിന്നെ നമ്മളൊക്കെയാണ് ഭയങ്കര കില്ലാടികൾ നമ്മളൊക്കെ ഓരോന്ന് തൂങ്ങി തൂങ്ങി വരുമ്പോളാവും പ്രായമായ ആൾക്കാരാാണ് ഏ ഏറ്റവും വലിയ കില്ലാടിന്നെ മനസ്സിലാവ
ഉം അത് ഒന്നാമത് ഈ ജനറേഷറതാണ് ഓലെക്ക് ഓലെ ജീവിച്ചൊരു ശൈലി ആ ശൈലിൽ തന്നെ എപ്പോള്ളലും ജീവിച്ചു പോണം അവിടൊക്കെയാണ് പ്രശ്നം വരുന്നത് അവനന്ന് അനാന ഇഷ്ടത്തിനന് ജീവിക്കാൻ വിട്ട ഒരു പ്രശ്നല്ല
അതി അമ്മായിഅമ്മമാർ അല്ലെങ്കിൽ മരുകളെ
ഉം ഇല്ല അത് ഇപ്പ എല്ലാർക്കും കൊറൊക്കെ മനസ്സിലായി കാര്യങ്ങള എങ്ങനെയക്കെ കെ പിന്നെപ്പ ഉള്ളവരക്കെ കണ്ട് പഠിച്ചു എങ്ങനെയ
ആ നമ്മുക്ക് നമ്മൾ അനുഭവം അറിയണണ്ടെങ്കി നമ്മ നമ്മളെ മക്കൾക്ക് അങ്ങനെ ആകുമ്പോ നമ്മള അങ്ങനെ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഞൻ അറിയില്ലല്ലോ ചിലപ്പോ ഈ അമ്പതൊക്കെ കഴിഞ്ഴി വേറെ എന്തേലക്കെ പ്രാന്ത് വന്നാലോ തലേക്ക്
വരാതിരിക്കട്ടെ സ്വന്തം മക്കളെ തല്ലിക്കൊണ്ട് ത കോളുന്ന കാലാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതി എനിക്കാൻ വേണ്ടി കണ്ട് പ്രാർ ട്ടിക്ക
അത്ര തന്നെ ഉള്ളു ആരി പറയട്ടെ മാ കളിയായാലും നമ്മള് വല്ലരും നോക്കിട്ട കാര്യമൊന്നുല്ല
എ ഞാനിവിടെ എപ്പോഴും ഇന്റെ കെട്ട നോട് കുട്ടികളൊക്കെ ചെയ്ത കൊടുക്കത് ചെറു കുറേ നോക്കിട്ട്ന്നും ഒരു കാര്യമല്ല ഇനി ഇങ്ങളെക്കെ അതൊണ്ട് ഈ അടുത്ത കാലത്ത് ബുന്ധുകളെ ഇത്രൊക്കെ നോക്കിയാ മതിയ
ഞാന ഒടക്ക് പറയുന്ന ഡയലോഗാണത് ഓലൊക്കെ നമ്മള എത്ര നോക്കിയാലും ഓല ഒരു പ്രായം വരുമ്പോൾ കഴിയുമ്പോ നമ്മള മാറ്റി നിർത്തും ഏർ പിന്നെ ഓല അങ്ങിട്ട് ഓല രീതിൽ ജീവിക്കും പറഞ്ഞു കാരൻ എൻറെ ഹസ്ബൻഡിനൊക്കെ ഓരോ ചിന്തകളാണ് വലുതാവകുമ്പോ അവർ ഇങ്ങനെയ ആണ അങ്ങനെയ ഞാൻ പറയാ അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത് അത നമ്മുക്ക് സങ്കടം ഉണ്ടാക്കുള്ളൂ കാരണം അങ്ങനെ ആയിട്ടില്ലേ നമുക്ക് വിഷമാവും പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല
ഓൽക്കോലതായ സ്വപ്നങ്ങ ഉണ്ടാവും
ആ ഞാന അത് ആളോടെ എപ്പോഴും പറയാം അവക്ക് ഭയങ്കര ഇതാണ് മകൾ ഇപ്പം മൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ ഇപ്പോളേ മുന്നൂറ് ഭവനായിട്ട് ചിന്തിക്കലോ ങ്ങിണ് കെട്ടിച്ചു വിടണ്ടേ
ഞാൻ പറയ എപ്പോഴും ഞാനൊക്കെ ഇരുപതാം വയസ്സില് കെട്ടിയമായി രുന്നു ഞാൻ എന്റെ കു കുട്ടീനെ കെട്ടിക്കില്ല അറി ഓക്കെ എപ്പഴാ പറയണ എപ്പഴ കെട്ടിച്ചാ മതി
ഉ അതെ ഇപ്പൊക്ക ഞമ്മക്ക് ആ പറ അതെ അത്രേള്ളൂ ഇവിടെ ഉള്ളരോടും ഞാൻ അത് തന്നെയാണ് പറയല് ആൺകുട്ടികളോട് ഞാൻ പറയും മേ പോയി കണ്ടുപിടിച്ചോളി ജോലി സ്വന്തമായിട്ട് പെരീം കൂടി ഒക്കെ ആയിട്ട് കിട്ടി കൊണ്ടന്നോ ളി ഇ നിക്ക് യാതൊരു പ്രശ്നല്ലെ ഉ പെൺകുട്ടികളോട് ഞാൻ പറയും അതേമാരി
കുഴപ്പം അപ്പുറത്ത് വീട് വെച്ചോട്ടെ ഏ ഇടക്ക ഇടക്ക് പോവാ വരിയാ കാണാ ഏ ഒരുമിച്ച് നിന്നാ ചിലപ്പോ പ്രശ്നം കാരണം നമ്മളെ മൈൻഡ് ആവില്ല അവർതും അവടെ മൈൻഡ് ആവില്ല നമുക്കും
അതെ അത് രണ്ട കൂട്ടർക്കും പ്രശ്നം ഉണ്ടാവില്ലല്ലോ
പ്രശ്നംണ്ടാവല
ഇടെന്നെ അതെ അറിയില്ല മിക്കവാറും ഞ്ഞ നമ്മെ കടിച്ചറത്ത ത് മതിന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നമക്ക് ഒന്നും ചെയ്യാല
എന്തായാല ലൈഫ് ഒക്കെ അങ്ങനെയ പോണത്
ഇല്ല മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിധൊക്കെ ഇപ്പത്തെ ഞമ്മളെ ഈ ഇജെ പെകുട്ടിയൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഈ കാരണം എന്താണ് ആ ഒരു ഇന്റെ ഇവിടെ ഇന്റെ ആയോനും ഇവിടെ എന്റെ അമ്മായിമിം അമ്മോശക ജീവിച്ചു വന്ന ഒരു ഇതിൽ തന്നെ നമ്മളും ഓണം നിള ച്ച
ആ പക്ഷെ ശരിക്കും തിരിച്ചല്ല അവടെ ഞങ്ങള് ജീവിച്ച അവരിത് അവർക്ക് കിട്ടണ്ട അവരെങ്കിലും ഹാപ്പ പട്ടി ജീവിക്കട്ടെ എന്നൊരു ചിന്താഗതി എല്ലാർക്കും വരേണ്ടത്
അനുഭവിച്ച കഷ്ടപ്പാടന്നും ഉണ്ടാവരുത അതെ അതത്രേ ഉള്ളു
അതു തന്നെയാണ്
ആ കാര്യത്തി എന്റെ കെട്ടിയ അച്ചട്ടാണ് ഇവിടെ ഉ് ഉമ്മാടെ കഴിഞ്ഞിട്ടുള്ള ഞാൻ പോലും
അതെ
അതെ അപ്പൊ പിന്നെ ഞാൻ ആ വകയെ നോക്കാൻ പോലില്ല ഇല്ലെങ്കിപ്പ ഞാൻ
പക്ഷെ അങ്ങനെ ഓവറ ആായി കഴിയുമ്പോ പിന്നെ നമ്മള് അവ ഒരു നമ്മളും തമ്മിലുള്ളതാവും പിന്നെ ഭയങ്കരത് ആവാ നമുക്ക് അമ്മയും അച്ഛനും പറയണ അതന്നൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളായിട്ടൊരു ഫാമിലി ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ അവിടെ നമ്മളാണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ട അവിടെ ഒരിക്കുന്ന അമ്മ അച്ഛൻ അല്ലെങ്കിൽ വേറെ ആരങ്കും കേട്ടം പില്ല ഞാാന എപ്പോളും എന്റെ ഹസ്ബൻറിനോട് അത് പറയലിട്ടോ അവിടെ ആദ്യൊക്കെ ഞാൻ കല്യാണം കഴച്ച് കേറി ചെല്ലും ഞൻ ഫസ്റ്റിലെ കല്യാണം കഴിച്ചച്ച് കയറി ചപ്പോഴൊക്ക അമ്മ പറയാതെറ ഒട്ടക്ക് വരുത് അമ്മ പറയാെ അമ്മേന്റെ ഉത്തരവിട്ട് അതിന്റെ വീട്ടിൽ വന്ന് നക്കട്ട് അങ്ങനെയൊക്കെയ ആായിരുന്നു അയില് പിന്നെ രണ്ട് ഏ ഇന്റെ രണ്ടുകൊല്ലം കഴിഞ്ഞപ്പത്തേക്ക് അവിടെ ഒരു ബഹളണ്ടായി. അത് കഴിഞ്ഞേപിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ൻ്റെ വീട്ടിപൊ പോയി നിൽക്കാൻ പറ്റില്ലെങ്കിൽ അമ്മേൻ്റെ രണ്ട് പെൺമക്കളുണ്ട് അവർ ഇവിടെ കയറി വരാൻ പറ്റൂലന് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് റ്റൊയ്ച്ചു ഞാൻ ആ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചോള്ളു. അത് കഴിഞ്ഞപ്പോ പിന്നെ മാറി പിന്നെ എനിക്ന്റെ വീട്ടിൽ നിക്കാ വരാ പോവാ എല്ലായി.
യാതൊരു കുഴപ്പല്ലോ ഇല്ലേ ഹ് ഹെ അല്ല ഞാൻ അതുവരെ നമ്മൾ ഞമ്മളെ ഫസ്റ്റ് കയറി ചെല്ലുന്ന വീടെല്ലേ അവരെങ്ങനെ എടുക്കാനൊന്നും അറിയില്ലലോ അപ്പോ എല്ലാം തല കുനിഞ്ഞ് ആ ആന്ന് മൂളി മൂളി അവസാനം അവരെന്തായി അവർക്കെന്ത് പറഞ്ഞാലും ഞാൻ കേക്കുംന്നുള്ളൊരിതായിപ്പോൾ അവരതാ ഓവറാക്കി. ലാസ്റ്റ് ഞാൻ പറഞ്ഞ നമ്മളത്രയാലും നമ്മള് ചവിട്ടി തേച്ച് കഴിഞ്ഞ എപ്പളെങ്കിലും നമുക്കൊന്ന് തട്ട് കൊടുക്കാൻ തോന്നൂല്ലേ അങ്ങനെ ഒന്ന് കൊടുത്തതാണ് ഇപ്പ ഓകെ ഇപ്പ ക്ലിയറാണ്. ഇപ്പൊ ഞാന്റെ വീട്ടക്ക് പോയല്ല ഞാൻ എവിടെ പോയാലും അവർക്ക് പ്രശ്നല്ല.
ആഹ് അതുകൊണ്ട് രക്ഷപ്പെട്ടു എനിക്കൊന്നും അയിനുള്ള ധൈര്യം ഇതുവരെ കിട്ടിട്ടില്ല. പതിനൊന്നുകൊല്ലായിട്ട്
ഏ പിന്നെ ഹസ്ബൻഡ്ട്ടോ ആൾക്കും അങ്ങനെ വിഷയല്ലാത്ത ആള, ആള് ഇന്നേക്കാട്ടിലും മണ്ടുൻ്റെ വീട്ടിൽ പൂവ്വാറഞ്ഞ അപ്പത്തേക്കും ആളായിരിക്കും ആദ്യം ഒരുങ്ങുന്നെ.
അതൊരു ലക്കാണ് എനിക്ക് ആ ഒരു ലക്ക് മാത്രം കിട്ടിട്ടില്ല ബാക്കി എല്ലാ കാര്യത്തിലും എന്റെ ഹസ്ബൻഡ് പൊളിയാണ് പക്ഷെ ആ ഒരു കാര്യത്തിന് മാത്രം ഉഹും
ആഹ് അതിപ്പോ എന്താന്ന് വെച്ച കഴിഞ്ഞാ ഇവര് ന്റെ അമ്മേ ഹസ്ബെന്റൊക്കെ പറയുമ്പോ ഫാമിലി ആയതൊണ്ടേ ചെറുപ്പം മുതലേ കാണാം അങ്ങനതോരായതുകൊണ്ട ന്നാ അറിയില്ല
എടയ്ക്ക് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കാണാം ആൾക്ക് ന്റെ വീട്ടിൽ പോണം പറഞ് ഞ്പ്പോ പോണം അവിടെ ചെലപ്പോ കാലകഹരിക്കും ന്നാലും ഞങ്ങൾ വണ്ടിടുത്ത് പോരും ഇട്ട ഡ്രസ്സിലൊക്കെ കാണാ വീട്ടിക്ക് കേറിവരണ് അതോണ്ട് ഉം ആ കാര്യത്തിലും പിന്നെ കൊഴപ്പില്ല ട്ടോ ആ ഇനിക്ക് എവിടെ പോവ്വാണെങ്കിലും എടുക്കാണെങ്കിലും ഇനി എന്ത്‌ വേണെന്ന് പറ അതൊന്നും കൊഴപ്പല്ല ഒക്കത്തിനും സു സമ്മയിച്ചെര്ണാളാണ് ആളും കൂടി അങ്ങനെയായിരുന്നെങ്കി ന്റെമ്മേ ഹെ അടിച്ചു ഹ് ഡിവോർസ് പേപ്പറടി കൈ കൊടുക്കും ഹ് ഹ് ഹീ പെടാനൊന്ന് ക്കൂല്ലാഞാൻ കുട്ടിയാളവണയിന്റെ മുന്നക്കെ ഇങ്ങനത്തെ മൂരാച്ചി സ്വഭാവൊക്കെണ്ടന്നരി
ആഹ് അയിനേ ഞാൻ പെട്ടു പോയതും ഞാൻ പെട്ടുപോയത് അവിടെന്നെ കു ട്ടികളാവോളം നീറ്റ് സ്വഭാവേനു കുട്ടികളായി കെഴിഞ്ഞിന്റെ ശേഷാണ് സ്വഭാവം പുറത്ചാടലൊടങ്ങിയത്.
അതാണ് അവര് അതന്നെയാണ് കല്യാണം കഴിച്ചാ ആദ്യത്തെ ഒന്നോ രണ്ടോ കൊല്ലം അവര് നല്ലത ആയിരിക്കും പിന്നെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായികഴിയുമ്പളാവും യഥാർത്ഥ സ്വഭാ
വം പൊറത്താവന്നെ പിന്നെ നമ്മുക്കത് പിടിച്ച് നിക്കല്ലാതെ നിവർത്തില്ലല്ലോ.
അതാണ് പിന്നെ പറയാ നമ്മളെ വീട്ടുകാരെ പിന്നെ അതും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ ഭയങ്കരതല്ലേ
എനിക്ക് ന്റെ ഉമ്മ ഫുൾ സപ്പോർട്ടാണ് ഉമ്മപറയും അനക്ക് പറ്റില്ലെങ്കിൽ ഇ ഇന്നോടുപ്പളും പറയും ഇട്ടറിഞ്പോരെ ഞങ്ങൾ ഞങ്ങ ച ചെറിയ വല്ല അടിയൊക്കെ ഇട്ട് തെറ്റി ട്ടേച് പോര് പറയുംന്നോട് ഞാൻ പറയ ഓവ ഓവർ കോൺഫിഡൻസ് എനിക്ക് തരരുത് ഞാനെന്തെങ്കിലും
ഞാനങ്ങ് പോരുന്നോ ഹ് ഹ് ഹ് ഹെ പിന്നെ ലാസ്റ്റ് വീട്ടിലെ ഇമ്മക്കൂടി കെട്ടിയോനെ വരക്കന്നാട്ടോ
ഇല്ലില്ല മിക്കവാറും ഞാൻ അവിടെ കടന്നമെഴുകും എനിക്ക് തിരിച്ചു പോണം ഇന്നെ കൊണ്ടാക്കി തരീപറിം
ഹ് ഹ് ഹ് ഹെ അതന്നെ
അപ്പൊന്റാ സ്വഭാവം അറിയുന്നോണ്ട് ഇന്റെ ഇന്റെ ഏട്ടൻ പറയും വേണ്ട വെറുത്ത നമ്മ അവമ്മളെ പ്രോത്സാഹിപ്പിക്കണ്ട ഇവിടെ വന്നിട്ട അലേ കരഞ്ഞഞ് മെുകുള്ളൂപ്പൊ തിരിച്ചു കൊന്നിട്ട് അപ്പ മം കിട്ടുന്നൊക്കെണ്ടാക്കി കൊടുക്കുന്നരുന്നെ
നിങ്ങൾക്ക് ഇങ്ങനെയാ ആങ്ങണമാരാ രണ്ട്
ആ എനിക്ക് രണ്ട് അങ്ങമാരാണ്
ആഹ ശരി അവടെ ഏ മേലുള്ള ആളക്കെ കല്യാണം ഒക്കെ കഴിഞ്ഞതാണോ
ആഹ കല്യാണം കഴിഞ്ഞഞ് രണ്ട കുട്ടികൾ ഉണ്ട്
ഉ താഴെ ഒരാളാ പഠിക്കുക
താഴെയുള്ള ആളിപ്പോ ജോലിക്ക് കയറിയ പഠത്തത കഴിഞ്ഞാണ് ഇ പററക്കാനൊക്കെയാണ് വെയിറ്റ് ചെയ് അലയിൽ വിസാരിിച്ചു കൊടുക്കണ കാത്തക്ക
ആ അളങ്ങനെ വിീസ എടുക്കണ ആള്
ആളെ വിശദിക്ക അഓല എന്നാൾ ഒരേ ഒരേതാണ് പ പഠിച്ചിരുന്നത് ഒാണ് എൻറെ മതൃയെ പിൻപറ്റിയത്
ആ അപ്പൊ പിന്നെ വിീട്ട് കളയല്ലേ അളിയനെ അളിയനെപ്പങ്ങള ഇവിടെ വിട്ട കഴിഞ്ഞ അളിയ നെ അവിടന്നാ അനിയനെ വിട
അയ്യോനങ്ങനെ പ്രശ്ംന്നല്ല ഞൻ വീട്ടില് ഇ എന്തങ്കും പരിപാടടിൊെങ്കിൽിലപ്പോ ഇോടുന്ന്ൊൻ മോ എനക്കയാളോ ഇകി പോകുന്നുോട ഇറങ്ങ
ഹലോ
ചിലപ്പോ എന്തെങ്കിലും ഇവിടെ ഉമ്മ്റ്റക്കണ സിറ്റുവേഷൻ അങ്ങനെയൊക്കൊണെ ചെപ്പ ചെയാൻ പോൂില്ല അപ്പൊതങ്ങലെ പിന പറ അപ്പ അതിനെ പറയും എനക്ക് നൈവാക്കി പോകന്നൂട അറിയേ
ഇങ്ങനെയൊക്കെ ഓരോ ഗ്രൂപ്പ ഉണ്ടായതോണ്ടല്ലേ ഓരോരുത്തരുല്ല ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റണത്
ആ ഞാനൻതില്ലോരൊക്കെ ലൈഫ് കേട്ടിുന്നത് രണ്ട വർഷം ഞാൻ ഹോസ്റ്റലന്ന പഠിച്ച പിന്നെ കൈ മോശപ്പെട്ട അവസ്ഥയില് ഭയ കഴവലണ്ട് മനസ്സിലാക്കി ഞാൻ അവിടെ ചെന്നപ്പോ